ആഹ് കേൾക്ക്ണ്ട് കേ ക്ക് ണ്ട് ഞാൻ പറയുന്നത് കേൾക്കണില്ലേ ഏഹ് ഉം ഏഹ് സുഖാണ് മക്കളെ പടി പഠിപ്പി പ്പിക്കാ പഠിപ്പിക്കുന്ന ഇടയിലാണ് ഇപ്പൊ ഇത് പഠിപ്പിക്കലും കൂടിയ ഇങ്ങൾക്കെന്താ പരിപാടി ഏഹ് ഫുഡ് കഴിക്കാനൊന്നും ആയി അയിലെന്നെ ഇങ്ങൾ കഴിച്ച്
ഞങൾകഴിച്ചു
കഴിച്ചോ
ആഹ് ഞാ മക്കക്ക് കൊട്ത്ത് ചെറ്തിന് കൊടുത്തപ്പളേ ഓന്റെ ബാക്കി ണ്ട് അത് കഴിച്ച് ഇഞ്ഞി കഴിക്കൊന്നൂല്ല ആഹ് ആ ഡയറ്റ് ഒന്നും അല്ല അങ്ങനെ വെർതെ കൊർ ബശ്ശണം ച്ച് ക്കാന്നൊള്ളൂ ഇണ്ട് ആഒന്നും ഞമ്മള് നോക്കാറില്ല്യ. കുട്ടുറ്മ്പൊ തിന്നും ഇല്ല്യങ്കി തിന്നൂലാ
ആഹ് ശരി ങ്ങളെ ചെറ്തിന് എത്ര ആയി എത്രാൾണ്ട്
മൂന്ന് പേര് ചെറ്തിന് രൺ മു മൂന്നര വയസ്സ് വല്തിന് വലുത് ഇപ്പ പ്ലസ് ടു കഴിഞ്ഞ് രണ്ടാമ
ഏ പ്ലസ് ടു കഴിഞ്ഞിണില്ല്യേ അയ് ശരി അയ ഇപ്പ ചെറിയേര്പ്പം മു ചെറ്തിനേ ചെറ്ത് മോളോ മോനോ
മോന് രണ്ട് മോനും ഒരു മോളും
അയ് ശരി ഏ മാശാ അള്ളാഹ് പ്ലസ് ടു കഴിഞ്ഞ് ലേ മോള് അഹ് ശരി ആഹ് അഹ് ശരി ഏ മാർക്ക് ഇണ്ടോ?
പ്പല്ലത
എ അശരി അശരി ന്നട്ട്പ്പ വ ഓള് ഇപ്പോ ഡിഗ്രി കഴിഞ്ഞില്ലേ
ഡിഗ്രിക്ക് ചേ പോണില്ല മെഡിക്കൽ ഫീൽഡിൽ കൂടെ പോവാന്ന് പറഞ്ഞണ്ടേ
ആഹ് അശരി അങ്ങനെ അപ്പൊ ഞ്പ്പോ കോയ്സൊക്കെ എടുത്ത് പഠി ക്കണല്ലേ അഹ് ഓക്ക എന്ത താല്പര്യോ
ഓക്ക് പരാമെടിക്കൽസിന് ഞാൻ പത്തെരെ നമ്മള് പട്ടിട്ട് എത്തിക്കണം
ഏ അതെന്തെ
അന്ന് അങ്ങനെ പോയി
പിന്നെ അതല്ലാ പിന്നെ പഠിക്കാ താ
താൽപര്യ അല്ല നമ്മ ഒരു സാമ്പത്തികം കുറവായിര്ന്നു തോണ്ടേ
ഞാനപ്പോന്നന്നെ ഞാനിപ്പോ എത്തിങ്ങാനല്ലേ എറ്റീങ്ങാനെര കഴിഞ്ഞ് പ്ലസ്ടു വരെ ഔടെ പഠ്ച്ചു പന്ത്രണ്ട് കൊല്ലാടം പഠിച്ച് പിറ്റെന്ന് കുട്ട്യാള് ഉറങ്ങിട്ടില്ലെനി ശരിയ ചെ രണ്ട് കുട്ടിയളും ആയി ഇപ്പൊ നാല് ചമരുകൾക്കുള്ളിലിങ്ങനെ ഇന്ക് രണ്ടാള് മോനും മോള്, മോൾക്ക് ഏഴു വയസ്സ് മോൻക്ക് അഞ്ചു
ഞ്ചയ്സോ, പത്തയ്സോ ഇൻക്കിച്ച് മോന് രണ്ടാമത്തോന് പ പത്ത് വ ഒമ്പത് വയസ്സും പ എട്ട് മാസയപ്പളാ ഞാൻ മൂന്നാമത്തോന പ്രസവിച്ചേ
ആഹ്, അയ് ശെരി വൈകില്ലേ- ഹസ്ബൻഡ് ഇവിടെണ്ട് നാട്ടിലന്നെ
ആ നാട്ട്തന്നെ.
ഏഹ് എടെ നിർത്തിപ്പോ
ഇപ്പം നിർത്തി ഞാൻ പറഞ്ഞു ആനപേറ് വരെ പന്ത്രണ്ടൊല്ലം കഴിഞ്ഞിട്ട് ഇന്നെ കൊണ്ടാവൂല പറഞ്ഞു നിർ
ഏഹ്, എല്ലാ നോൻമ്പിനെനി ഇങ്ങള്ത്.
ഏഹ്, നോ അല്ലല്ല. ഫസ്റ്റ്ത്തെ നോമ്പിനെനു പിന്നെ സി രണ്ടും സി ചെറിയതിന് ഞാൻ റസ്റ്റ് ആയിട്ട് റസ്റ്റ് ഒന്നും എടുക്കാനും പറ്റൂല
ആഹ് അങ്ങനെ, ആ അത് ശരി ഇന്റെതും ഓപ്പറേഷനെനി
ആഹ് ഇന്ക്ക് ഒന്ന്
ഇന്റെ പൊന്നോ വേദനാ ആഹ് വേദനയ് വല്ലാത്തൊരു വേദനെണ് ഒപറേഷൻ കഴിഞ്ഞാള്ളൊരു സംഭവുണ്ട്
ആാാ അത് സൈകൂലാ
ആഹ് ങ്ങള് ഒറ്റ വീട്ടിലാ.
അല്ലല്ല. ഹ്മ്മ്, മറ്റോലുണ്ട് തറവാടാ ഇമ്മീം ഇപ്പക്കെണ്ട്. ഉം ആഹ് ചോറും കറിയൊക്കെയായി മക്കളും ഓരോര് മീൻ കറി വെച്ചിനി തേങ്ങാ അരച്ച്. അവ് മക്കക്ക് രണ്ടാൾക്കും അത് പ റ്റൂല അപ്പൊ ഓല് ഓൽക്ക്‌ ഉരുള കിഴങ്ങട്ട് പൊരിച്ച് ച്ച്ണ് മോന് ഇപ്പൊ ചോറ് മോന് വല്യാന് ഇപ്പൊ ചോറ് വേണ്ടാന്ന് ഇപ്പോ ഡൈറ്റടുക്കാണ് പറഞ്ഞു പോയി കെടന്നിന്. വെശന്നിട്ടു വയ്യാ പറഞ്ഞാണ്ട് ഓനുണ്ട് കൂട്ടാൻണ്ടാക്ക്ണ്ട്.
അത് ശരി ഏ അയിനു ഇപ്പ തന്നെ ആക്കണ്ട അയ്റ്റൊന്നും അല്ല കൊറച്ചാണ്ട് കഴിഞ്ഞിട്ടല്ലേ
മോന് മോന് കൊറച്ച് തടിണ്ട് മോള മാതിരിയല്ല മോള് തീരെ തടില്ല മോന് കൊർച്ച് തടിണ്ട്.
ആ ഇൻക്ക് ആ ഏ
അങ്ങനെ കാട്ടണേണ അതൊക്കെ അ ഇപ്പൊ ഓന് വെശപ്പ് വെശപ്പ് സഹി ക്കാൻ വയ്യ അപ്പൊ പോയിക്കാണ്ട് കൂട്ടാണ്ടാക്കും ഉരുളകിഴങ് പൊരിച്ചിണ്ട്. അത് മതി ആ ഉരുള കിഴങ്ങ് മതി അത് പൊരിച്ചു കൊടുക്ക
ഏ പിന്നെ തടി തടി നന്നാക്ണ സാധനും ആണ്
ഏ ഓ കണ്ടാ ഇങ്ങളെങ്ങനെ തടിണ്ടോ
ഓ ഓവർ ന്നാ ഇണ്ടേനും ഞാപ്പണ്ടായതാണ് പ്ര സവം കയിഞ്ഞപ്പോ
ആഹ് അങ്ങനെ പ്രസവം നിർത്തുമ്പം ലേ അത് വയറും കൂടും വയറും കൂടും ചെയ്യും പക്ഷെ വയറ് വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പ ചെ അങ്ങനെല്ല അ എ തൊക്കെ ചെയ്യുമ്പോ തന്നെ നമ്മള് തടി കുറയൊക്കെ ചെയ്യുട്ടോ
ആഹ്
അയ്നൊരു ത് വാണം താല്പര്യം എനിക്ക് പിന്നെ മടി ആണ് ഇക്ക് ഞാൻ ഇടക്ക് ചെയ്യും ഒരാഴ്ച ചെയ്യും പിറ്റത്ത ആഴ് ഇൻക് മടിയേക്കാരം പക്ഷെ കണ്ണാ ടെ നോക്കുമ്പോല്ലേ കണ്ണാടീ നോക്കുമ്പോ നമ്മുക്ക് ചെയ്യണം കണ്ണാടേൽ ഇങ്ങനെ നോ
ചെയ്യാൻ തോണു വയറ് ഇനിക്കൊക്കൊക്കെ വയറും ഓവറാണ് വയറാ ചുരിദാറൊക്കെ ഇട്ടാ ചെലപ്പം വയറ് എത്ര ചെയ്താലും കുറ ഇല്ല ഹാ
ഏ ഇവടൊരു താത്തണ്ടന്നേ ഞാൻ പറ അങ്ങോട്ടേക്ക് എക്സൈസ് ചെയ്ലാ ന്നട്ട് നല്ലോ കാരണോ എന്താ നല്ല വയറ് ഉണ്ടർന്നു നല്ല വയറ്ണ്ടാർന്നു അഞ്ചു മാസ അല്ലേകി ലെങ്കിലും ഒരു വയറ
ഉ ആ ഇത്ക്ക എരു കൊറച്ചതോ
ആ രണ്ടു നേര അത് നല്ലൊ എക്‌സൈസ്സ്സെയും എടി ചെയ്ത അന് വയറകൊറ അങ്ങനെ എന്ത് പട്ടില്ലവിഷ്യ വല്ല ഹാർഡ് വർക്ക് ചെയ്യും ഒരു പാട് എല്ലാം പറഞ്ഞ അന്നേരം ചെയ്യു ചെയ്യായി
ആ പിന്നെ എത്തക്കമ പത്തിധാ അ കരയിലും മന്തങ്ങാ സൈഡിലൊക്കെ ഉണ്ടാവുമ്പളെ നടത്തുല്ലാ ഓൾക്ക് നായിന്റെ അടില നമ്മക്ക് നേരം കിട്ടൂല ആ നീച്ച അഞ്ചണിക്ക് നീച്ചാണ് പായൻ ചായ ഉണ്ടാക്കാനോ ഇപ്പോന്ന് വൈകാല് കാണാവോ ല
ഒത് നീ ഒരാഉള്ള ഒരാൾവരുവോ വോ
ഞാൻനുണ്ട് ഇളച്ചിണ്ട് ഇളച്ചിക്കെ വേറെ പോയി
ഓഹോ ശരി
പിന്നെ നമ്മൾസ്വന്തലിയാനും നല്ല വല്ത് രണ്ട് കാണ രണ്ട് പൊന്നെ രണ്ട് അങ്ങണ്ട് പോണ്വ
ഓന അല്ലഓല്ല നോ കനയോ
അത് ആഹ ഒരു ആ ആഹ് ഒരു വള്ളി
നമ്മളൊരു എന്താ പണ്ടത്തെ സമ്പ്രദായം എങ്ങാണല്ലോ
ഉം ത അങ്ങനത്തെ തന്നെയാണ് പക്ഷെ കുറച്ച് ഇല്ല്യോല് ണ്ടായാല് പിന്നെ മാര്യവാ ആയാൽ പിന്നെ പിന്നെ കുപ്പലല്ല ആ നമ്മള് സാമ്പത്തികല്ലാത്ത പോയാലെന്താ
ആഹ് അല്ലാ ഇവർക്ക് എന്താ ജോലി
ഓട്ടോറിക്ഷ
ഓട്ടോറിക്ഷ അതൊന്നും കുഴപ്പ പ്പല്ല എന്നാലും ഉം നമുക്ക് ജീവിച്ച് ജീവിച്ച് പോവാനുള്ളത്
ക അധ്വാനിച്ച് ജീവിച്ചത് ഹലാലായി തിന്നാം
ആഹ് അത് തന്നെ കുഴപ്പല്ല അള്ളാ ദീർഘായുസ്സും ആഫിയ
ആഹ് ആഹ് അത്ര തന്നെ
നിങ്ങൾക്ക് എന്താ ജലദോഷ
ജലദോഷം ഉണ്ട് മഴപ്പാറ്റല് കൊണ്ടി ട്ടേ ചുമ ഇന്നും അല്ല കുറച്ച് ദിവസായി തുടങ്ങിട്ട് ആയി കെൻട്ട്ങ്ങക്ക് വെള്ളം സംഭവങ്ങളൊക്കെ മഴത്താക്കി ഓടും അങ്ങനെയായോണ്ട് പാത്രം കഴുകാന് ഇപ്പൊ പുറത്ത് പോണം മൊത്തം തളർത്തിട്ടേ
ഏ ഈ കഞ്ഞി കൂർക്കല്ലേ അതിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയി വെക്കണം നാലെണ്ണം മൂന്നെണ്ണം എലകളൊക്കെ എടുത്ത് അങ്ങ് ച്ചാ
എന്നാ മാറു
ഏഹ്
ആഹ് ഇന്നല്ല ചെയ്തോക്കണം
ഞാൻ അത് നീര്ട്ത്താണ്ട് ഉം ഈ തലയില് ഒന്ന് മൂർത്താഹ് ല് അങ്ങനെ ചെയ്തു
ഇച്ച് സങ്കടാ ആഹ് സങ്കടാണ് കഫം അങ്ങനെ വന്ന് ആണ് ഇന്ന് വർത്താനം പറയാൻ പറ്റുലെ വർത്താനം പറയാൻ പറ്റൂല്ല ഊം ആവി അങ്ങ് പിട്ച്ച്ആവി അങ്ങ് പിട്ച്ചു നമ്മക്ക ആവി പിടിച്ച അയ്നെക്കെ നേരം വേണോലേ ഇത് പെരേത്തെ പണിം മക്കള് അമ്മള്ത് നോക്കാൻ നേരണ്ടാവുല്ല.
അയ്നെന്തേ ഇങ്ങള് നോ എന്താണാവോ ഫ്രീ ടൈം ഒക്കെ ഇണ്ടാവൊ ഈ ന്നേരം ഒന്നും നേരോണ്ടാവൊ ക്ക് ആഹ് അയ് ശരി ആഹ്
അതാലേ
അങ്ങനെ ആ ശരി എന്നാലും ഒന്ന് നോക്കിക്കോളേ നമ്മള് വയ്യാണ്ട് കെടന്നാല് ആരും ഉണ്ടാവില്ല. ഞമ്മക്ക് ഞമ്മളന്നെ ഇണ്ടാവോളൂ.
ആ ആ അമ്മള് ഞമ്മളെ തന്നെ സ്നേഹിക്കണം. തോന്നൂല്ല അമ്മളെ തന്നെ സ്നേഹിച്ചാല്.
എൽ ന്തേയോ എല്ലന്തേന്ന് ചോറിന് എന്താ കറി? തേങ്ങരച്ചെന്തേനി?
ങാ
തേങ്ങരച്ചതെ
ഉം മീൻ കറിയേ ബീൻസ് തേങ്ങരച്ചൊരു കറി.
ഏഹ് അത് രാവിലെ വെക്കണ
ങാ രാവിലെ ഉച്ചക്കൊക്ക വെക്കും. അതെന്ന വൈകുന്നേരോം കൂട്ടും
അങ്ങനൊന്നും അല്ല ഒരൊറ്റക്കറി ഒരു ചോറും ഒരു ഉപ്പേരി മീൻ ഇണ്ടെങ്കി മീൻ ഇണ്ടാവും
ആഹ് ആഹ് ഇവിടെ ഇവിടെ ഒരുകറി ഒരുമീൻ പൊരിച്ചല് ഒരു ഉപ്പേരി ഒരുഅച്ചാറ് ഒരു പപ്പടം പൊരിക്കല്
ഓ
ഓനൊക്കെ പഠി ക്ക മക്കളൊക്കെ
മക്കള് പോണ് ഇവടിരിക്കാ ഭക്ഷണം കഴിക്കുമ്പോ പഠിക്കാൻ ഒരാ ഒരാള് പോണുള്ളൂ ഓന് എല്ലാം പഠിച്ചേക്കണ്. എട്ടാം ക്ലാസ്. മറ്റോവക്ക് പിന്നെ തൊടങ്ങി ക്യാൻടെ ചെറുതിന് ഏ ചെറുത് അഗനവാടിക് അവിടുന്ന് തുണികൾ ഒക്കെ അവിടെ റൂമികൂടേ വിരിച്ചിട്ടിന് ഫാനിന്റെ ചോട്ടിൽ ഒക്ക ഓണങ്ങിട്ടിങ്ങനെ വലിച്ചിട്
അല്ലന്ന് ന്നു വെയിലില്ലേ ഇനി ഇവിട നല്ല വെയി
അ ഞാൻ ഇന്നലെത്തെ ഇന്നലെ ഒണക് ഇ വൈകുന്നേരംകഴിഞ്ഞിട്ടാ തിരുമ്പിയേ അപ്പൊ ഉച്ച കഴിഞ്ഞെന് ശേഷം പുറത്തിട്ടിട്ട് ഒണങ്ങാത്ത ഒരു റൂമി കൂടെ കൊണ്ടന്നിട്ടെ
ആഹ ശരിയ ആ
തരാൻ മറന്നേയിനു
ആയി ശരി മ്മ് മഴ കുറവാ ഇന്നലി ഇന്നും
ആഹ കൊറവാണ് ഇവടിം കുറവേനാണ് ആ വെള്ളോക്കെ ഇഷ്ടം പോലെണ്ട് ഉം
ഇനി ഇപ്പഇങ്ങള് തിന്നലൊന്നും ഇണ്ടാവൂല ഓലെ കൂട്ടത്തിലടെ കഴിച്ചുണ്ടോ ഇക്കാക്കെപ്ല വരിയാ
ഇക്കാക്ക കൊറച്ചയ്യും
പിന്നെആ ഉമ്മാന്റെ കൂടേത്
ഉം ഒരു തണ ഒരു സമിയാണ്
ഏ അയ് ശരി ന്നാ മുത്തുമണി വിളിക് കേട്ടോ
ന്നാ ആയിക്കോട്ടോ സരി